ഹലോ
ആഹ് കേൾക്കുന്നുണ്ടോ?
ക്കെണ്ട് വിശേഷങ്ങള്
കേടാ ചായ കുടിച്ചോ
സുഗാണോ
ആ സുഖം ചായ കുടിച്ചോന്ന്
ഇല്ലല്ല ചായ കുടിച്ചിട്ടില്ല ങ്ങള് കുടിച്ചോ
ല്ലല്ല കുടിച്ചിട്ട്ല്ല മഴയായിരിക്കും ല്ലെ
ഓ അതെ അതെ അതെ നല്ല മ മഴയാ അവിടെ എന്ത അവസ്ഥ നല്ല മഴാണോ
മഴയാ ഇന്ന് നമ്മക്ക് ഇവിടെ ലീവാണ് റെഡ് അലേർട്ട് ആയൊണ്ട് ഹലോ
ഹലോ ആ ഓക്കെ ഓക്കെ പറയൂ
കേൾക്കുന്നില്ലേ റെഡ് അലേർട്ട് ആയോണ്ട് ലീവാന്ന്
ആണോ
ആ മദ്രസേം സ്കൂൾ എല്ലാം ലീവാ സ്കൂളെ ഇന്നില്ല ശനിയഴ്ച മദ്രസക്കല്ലോ ലീവാ
ഇവിടെ അങ്ങനൊന്നുല്ലാട്ടോ
ഹലോ
റേഞ്ച്ശു ണ്ടോ ആ അത് ശെരി
ഇണ്ടെന്ന് തോന്നുന്നു കേൾക്ക്ന്നില്ല ചെല സമയത്ത്
കേൾക്കുന്നില്ല അത് ശരി ആ മഴ- ആയിരിക്കും മഴ പെയ്താ പിന്നെ റേൻജ് ഇഷു ഉണ്ടാവല്ലോ ആ വേറന്താ ചായ കുടിക്കാനായോ
ഇല്ല വൈകുന്നേരം ഇനി ചായ കുടിക്കും ഇല്ല പൊതുവെ
ഓ കുടിക്കലില്ല
ഇല്ല
ആഹ്
നിങ്ങള് ചായ കുടിച്ചോ
ഇല്ല നാ കുടിച്ചിട്ടില്ല കുടിക്കണം
ആഹ്
ഉം എന്താ ഇന്ന് എന്തെങ്കിലും ഇണ്ടാക്കല് ഇണ്ടോ പ്രത്യേകിച്ചിട്ട് സ്പെഷ്യൽ ആയിട്ട്
സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല സാതാ ചോറും ഫിഷ്
ആ അതെല്ലേ അത് ശെരി
ഇത്രേം ചെയ്ത് തേങ്ങരച്ച് കറി വെച്ച്
ആ അതെ അതെ ഞമ്മളും അങ്ങന പിന്നെ മത്യാന്ന്
ആ
ഉം തേങ്ങരച്ച് കറി വെച്ചു എങ്ങനെ
സ്കൂളൊക്കെ തൊറന്നില്ലെക്യ മ തൊർന്ന് തൊർന്നപ്പോക്ക് റെഡ് അലേർട്ട് ആയില്ല
അതെ അതെ
അതെ പഴേ പോലല്ല ഇപ്പത്തെ കാലാവ സ്ഥ
അതെ പനി വേഗം പെരുക്കുന്നോ
പനി വരുന്നതു അല്ല മഴ പെയ്തോ എന്നാ പിന്നെ റെഡ് അലേർട്ട് ഒക്കെ ആയിട്ട്- ലീവോ കാര്യങ്ങളോ ആണേൽ മഴ പെയ്താലോ
മടിയില്ലാണ്ട് പോയി വരുന്നതായിരിക്കും
അതെ അതെ
മ് അപ്പൊ പിന്നെ പെ പെട്ടെന്ന് ഇങ്ങനെയാവുന്ന സമയത്ത് പിന്നെ മടിയാവും കുട്ടിയക്ക്
അതെ അത് ശരിയാ
കംപ്ലീറ്റ് പോയല്ലോ ആഹ് റെഡ് അലേർട്ട ആയി ഒന്നാം തീയ ഒന്നാം തീയതി മുതൽ കംപ്ലീ പോയല്ലേ ഇപ്പൊ ഒരാഴ്ച കംപ്ലീറ്റ് ആയിട്ട് പോയല്ലോ ഫുൾ ആയിട്ട്
അതെ അതെ
ഉം
ഇവിടെ പിന്നെ ഇതുവരെ അങ്ങനെ ഒരിഷ്യൂ ഇല്ലാ
ഇല്ല ല്ലെ നേരത്തെ ഒരു അലേർട്ട് വന്നിട്ടുണ്ട് ഫോൺല് ഉം
ആ അതെ അതെ എല്ലാർക്കും വന്നിട്ടുണ്ട്. അതെ ഇൻക്കും വന്നു മലപ്പുറം അതെ കോഴിക്കോട്
മ് കണ്ണൂർ, വയനാട്, കാസർഗോഡ്.
ഹ അതെ അതെ
അതെ ഹ് പിന്നെ പേടിയു ആവ്ന്ന്ണ്ട് അപകടങ്ങളൊന്നു ഇല്ലാണ്ട്ക്കട്ടെ.
അതെ അതാണ് പ്പൊ പഴയ പോലെല്ല പെട്ടെന്ന്
ആഹ് അപകടങ്ങൾ ഉണ്ടാവുമ്പം വല്ലാത്ത എല്ലാം കൊണ്ടും അപകടം ഉണ്ടാവും ഷോക്കേൽക്കലായാലും
അതെ ഇപ്പൊ പിന്നെ പെട്ടന്ന് ഇഡി മിന്നല് കൂടുതലായിട്ട് പെട്ടെന്ന് തുടക്കത്തിന് സ്റ്റാർട്ടിങ് തന്നെ ഇടി മിന്നൊക്കെയാണ് വരുന്നത് അതെ
പറഞ്ഞു ഇന്ന് പക്ഷെ കലക്ടർ രാവിലെ അത്ര മഴയൊന്നും ഉണ്ടായില്ല എന്നിട്ട് നമ്മള് പറയുന്ന കലക്ടർ അവധി പറഞ്ഞിട്ടും മഴയൊന്നുമില്ല നോക്കുമ്പോം ഭയ ങ്കര മഴയാ
അതെ അതെ ഇപ്പൊ ഒരു ഇപ്പ ഒരു അത്യാവശ്യ നല്ലൊര് മഴ പെയ്ത്
ഉം നല്ല മഴ പെയ്യുന്ന കൊ റച്ച് ചോരും പിന്നെയും നല്ല മഴ പെയ്യും പിന്നെയും കൊറച്ച് ചോരും അങ്ങനെ
അതെ അതെ
ഉം വേറെന്താ
വേറെന്ത് നല്ല വിശേഷം സുഖാണ് ഇങ്ങനെ പോകുന്നത് ങ്ങനെ ഉണ്ടായിരുന്നു പെരുന്നാളൊ
ആ പെരുന്നാളെല്ലാം നല്ലന്നെ. പെരുന്നാളിന് ഇതുപോലെ മഴയില്ലാത്തത് കൊണ്ട് ഭാഗ്യായി. മഴയുണ്ടായിനാ പെരുന്നാളിന്?
ഇല്ലല്ല നല്ല കാലാവസ്ഥായിരുന്നു
ആഹ് അതെ
ചായ ഇടാം അതെ അതെ ഇടക്ക് ഇങ്ങനെരു വീക്കിലി ഒരു മഴക്കെ ഇങ്ങനെ പെയ ഇത് നല്ലൊരു കാലാവസ്ഥയേൽ ഇങ്ങനെ പോകുന്ന സമയ ആരുന്നല്ലോ
അതെ അതിന്റെ എടയിലാന്ന് ഇപ്പം പിന്നെ ജൂണ് സ്റ്റാർട്ട് ചെയ്തിട്ടും വെല്ല കുഴപ്പ ഇണ്ടായിട്ടില്ല ഒരു മൂന്നാം തീയതി വരെെയല്ലാം ഇപ്പോഴാണ് നല്ല മഴ പിടിക്കും ച്ചത്
അതെ അതെ നല്ല മഴ ആയത് ഇപ്പഴാ അല്ല വർഷം പിറന്നത് ഇപ്പഴാണല്ലോ
ആഹ് അതെ അതെ പിന്നെ വേറെന്താ ആഹ് അതെ വേറെന്താ മക്കൾക്ക് ചായക്കൊന്നും വേണ്ട കടിയൊന്നും വേണ്ട
ആഹ് സൗണ്ട് ക്ലിയർ ഇല്ലാലോ
കേൾക്കുന്നില്ല
ഇല്ല ഇല്ല
ഇപ്പോക്കിയായാ?
ആഹ് ശരി
ഒക്കെ ഓരോ പൊസിഷനും മാത്രേ റെയിജ് നെറ്റ്വർക്ക് ഉള്ളൂ എന്നാ തോന്നുന്നത്
എങ്ങനെ?
ഏതെങ്കിലും ഒക്കെ ഒരു പൊസിഷ ല്ലേ അതെ അതെ പൊസിഷനൽ മാത്രമേക്ക് കിട്ടും ള്ളൂ എന്നാ തോന്നുന്നുന്നത് ന്താറിയോ നമ്മളൊന്ന് തിരിയുമ്പോക്ക്
ആ ആ അത് ശെരിയാ അ ക ആയിരിക്ക ആയിരിക്കാം കറണ്ട് എല്ലാം പോവല്ലോ ഇനി
അതെ അതെ മഴ പെയ്താ കറണ്ട് പോയി കറണ്ട് പോയോ എന്നാ പിന്നെ വെള്ളല്ലേനു
ആ അതെ വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവോ വേനൽക്കാലത്ത്ണ്ടാവോ വെള്ളത്തി
ചെറുതായിട്ടൊക്കെ വല്ല്യ ഇഷ് ഇല്ല എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ പോകും
അതെല്ലേ ആ നമ്മള ഇങ്ങോട്ടലുണ്ട് വെള്ളത്തിന്റെ പ്രശ്നം വെള്ളം ഇല്ലാണ്ടാവും കിണറിലെല്ലാം
ആണോ
ഉ
ഇവിടെ ഉണ്ട് ആ അവിടെ ഒരു വൺ വീക്ക് ഒക്കെ പ്രശ്നം വരാറുണ്ട് ഇപ്രാശം നേരിത്തെ വന്ന്
അതെല്ലേ ആ
മഴ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പെയ്തല്ലോ ആ സമയം പെയ്തതുകൊണ്ട് നമ്മള് രക്ഷപ്പെട്ട് ഇല്ലാന്നുണ്ടെങ്കില് പണി പാളിയനെ
ആ ആ ആ അത് ശെരി പിന്നാ വേറെന്താ?
വേറെന്താ ഇങ്ങനെ പോകുന്നത് സു
പണിയെല്ലാം ഒതുങ്ങിയാ രാത്രിത്തെ ഭക്ഷണ എല്ലാം ആയാ?
ആ ഒന്നിച്ച് വെക്കുന്നതാണ്
ആ
ആ ആ
അപ്പൊ എങ്ങനെ ഉച്ചക്കത്തെ ചോറന്ന്യാ?
ആഹ് ഇന്ന് ചോറല്ല ചില സമയങ്ങളിൽ നമ്മള് ചപ്പാത്തി ഉണ്ടാക്കും
ആഅല്ലാണ്ട് വേറെ ഭക്ഷണ ഒന്നും ഇണ്ടാവും പുട്ട് അതൊന്നും ഉണ്ടാവൂല
ഇല്ലല്ല ഒന്നിൽ ചോറ് അല്ലെങ്കി ചപ്പാത്തി അല്ലെങ്കിലെ അതുണ്ടാക്കും ബീഫും പൂള പൂരി
ആഹ് ആഹ് പൂരിയല്ല ഇണ്ടാക്കും അല്ലേ
അത അതെ
ആഹ്ആഹ്ഹ് ഹ് ഹ് വേറെ നമ്മളെ ചോറ് രാത്രി കഴിക്കല് വളരെ കുറവാ
ആണോ
ചോറ് കഴിക്കലില്ല നമ്മള ഇതേപോലെ ചപ്പാത്തി ചപ്പാത്തിയും ആ ചപ്പാത്തി കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടല്ല പൂരി ദോശ പത്തല പൊട്ട് അങ്ങനെല്ലാം
ഈ പത്തല് പറഞ്ഞാൽ എന്താ സംഭവം
പത്തലന്ന് പറയുന്നത് നമ്മള് ഒന്നിക്കൽ ഇപ്പൊ പത്തൽ പൊടി തന്നെ കിട്ടുന്നുണ്ടല്ലോ
ആണോ എനിക്കറിയില്ല ട്ടോ ആ പത്തിരി പത്തിരിക്കാണോ പത്തല എന്ന് പറയുന്നത് ഓഹോ ഓേക്കെ
ഈ പൊടി ഉണ്ടാവും അതൊന്നും ചൂടുെള്ളത്തിലാന്നോ ആ അറിയണ്ടാവും അല്ലെ
റിയാ
നിങ്ങളെ നൈസ്പത്തിരി ഉണ്ടാവൂലേ
അതെ അതെ നൈസ് പത്തിരി
ആ നമ്മളിന്നെ നയ്സ് പത്തിരിയല്ലേ
അല്ലാ
ല്ല ഇല്ലല്ല ല്ലനെയസ്പത്രി അൻക്കറിയാം ഉം
ആഹ് ആഹ് നമ്മളത് നൈ നൈസ്പത്രിയാണ്
പത്തല്ന്ന് പത് പൊ വേ ഇവിടൊ അങ്ങനെ പറയോ അല്ലെങ്കിൽ ഒറോട്ടി ന്ന് പറയും അതിതേപോലെത പത്തിരിപ്പൊടി പത്തിരിപ്പൊടി വെ ചേചുട്ട് ചൂടാ ഇത് എന്താ പത്തിരിപ്പൊടി വെച്ച് കുഴക്കാം വെള്ളം- ചൂടുവെള്ളം അല്ലെങ്കില് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് നല്ലവണ്ണം കൊഴച്ച് ച്ചിട്ട് നമ്മള് ഈ കയ്ൽ ഒരു റോള് ചെയ്യാൻ പറ്റുന്ന പർവത്തില് കൊഴച്ചെടുക്കാം.
ഉം ഉം
കയിൽ ഒന്ന് റോളാക്കി വെക്ക എന്നിട്ട് ഒരു എന്താന്ന് എന്തിന്റെങ്കിലും ഒരു കവറൽ വെച്ചിട്ട് പരത്തിറ്റ് അത് ജസ്റ്റ് ഓട്ടില ഇട്ട് കൊടുക്കാം. ഞാ തിരിച്ച മറിച്ചുടാം അപ്പൊ പൊന്തി വരും. നല്ലരസണ്ട്. ആഹ്
ടേസ്റ്റാ
ആഹ നല്ലതന്നെയ ചിക്കൻ കറ ആയാലും മീൻ കറി ആയാലും എല്ലാം നല്ലതന്നെയ
ഓ എനിക്കറിയില്ല ഞാൻ ആദ്യായിട്ട് കേൾക്കാണ്
അതെല്ലേ
അതെ അതെ നൈസ് പത്തിരി നമ്മള ഉണ്ടാക്കാറുണ്ടേ പക്ഷെ പത്തില്ല് നമ്മൾ ആദ്യമായിട്ട് കേൾക്കാ
കേൾക്കുന്നതല്ലേ അത് ശരി ആഹ നാട്ടില് ഓരോരോ ഉണ്ടാവല്ലോ? വേറെന്താ?
വേറെ എന്താ ഇങ്ങനെ പോന്നോ നിങ്ങളെ സ്പെഷ്യൽ ആണ് പത്തൽല്ലേ. ഏതായാലും ട്രൈ ചെയ്ത് നോക്കാം
എന്താ?
ആ മന്തി ഉണ്ടാക്കാറുണ്ട് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ?
ആഹ് ഉണ്ടാക്കാം ബിരിയാണില്ലോ?
ബിരിയാണി മന്തി അങ്ങനത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഈ പത്തിൽ മാത്രമേ ഞാൻ കേൾക്കാ- ഉള്ളു
ഹ് ഹ് ഇഡ്ലി ദോശ അതില ഉണ്ടാക്കോ?
അതെ അതെ ഇഡ്ലി ദോശ അതൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇടിയപ്പം പ്പേം
ആഹ ഇടിയപ്പം ഇടിയപ്പം ഓൽക്കും തന്നെ നൂൽപൊട്ടുന്നൊല്ല
അതെ അതെ നൂലപ്പം അതെ അതെ ഇടിയപ്പന്ന് പറയും നൂലപ്പം പറയും
പറയാ ആ അത് ശരി പിന്നെ വേറെന്താ
വേറെന്താ നിങ്ങ നിങ്ങളെന്താ സ്പെഷ്യൽ ആയിട്ട് വേറെന്താ ഈവനിംഗ് സ്നാക്സ് ഒക്കെ എന്താ ഉണ്ടാക്കാറ്
ഏ നിങ്ങ എന്താ പ്രത്യേകിച്ചൊന്നുംല്ല ആഹ വേറെന്താ എന്നാ പിന്നെ ശരിയെന്നാ
ഓക്കേ എന്നാലേ ഓക്കേ ഓക്കെ